ഹലോ കേൾക്കമോ ആഹ് പറഞ്ഞോ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു എങ്ങനെയുണ്ട് അവിടുത്തെ കാലാവസ്ഥയൊക്കെ
നീ എവിടെയായിരുന്നു കൊറച്ച് നാള് നിന്നെ കാണുന്ന വ അതിന്റെ വിവര ഒന്നും ഇല്ല പറഞ്ഞല്ലോ
ആഹ് ഞങ്ങള് കൊറച്ച് തിരക്കും ബിസും കാര്യങ്ങളൊക്കെ ആയി പോയി
നിന്നേ പറ്റി
ഹലോ ആഹ് ഞങ്ങള് ഏ ഞങ്ങള് കൊറച്ച് ദൂരോട്ടായില്ലേ അതുകൊണ്ടാണ് ആഹ് ബിസി ആയിരുന്നു കുറച്ച്
ആഹ് നിന്ന്
ആഹ് ഇവിടെ റേഞ്ചിനൊരു ചെറിയ പ്രശ്നുണ്ടെന്ന് തോന്നുന്നു
വെക്കേഷന് നീ ഇവിടെ ഇല്ലായിരുന്നു
അൻ്റെ കുട്ടിയൊക്കെ എന്ത് ചെയ്യുന്നു ഏ വെക്കേഷൻ ഇവിടില്ലരുന്നു വെക്കേഷൻ ഇങ്ങനെ അടിച്ചു പൊളിച്ചു കുട്ടികളൊക്കെ ആയിട്ടൊരു ആഹ് പിന്നെന്താ എന്നാ വെക്കേഷന് ടൂറൊക്കെ പോയി ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് രണ്ടു മാസം ഇല്ലാരുന്നോ ഉം
ആ നീ വെക്കേഷന് എവിടെ പോയേ
ഞങ്ങളി പ്രാവശ്യം വെക്കേഷന് ഇടുക്കിയാണ് വിസിറ്റ് ചെയ്തത്
ആണോ ആ എങ്ങനെണ്ടേര്ന്നു അവിടെ
ഓ അവിടെ നല്ല സൂപ്പർ ബൈബായിരുന്നു
ആണേആഹ്
ആഹ് ആ നല്ല നല്ല കാലാവസ്ഥാ യാലും ഞങ്ങള് സ്കൂള് തുറക്കുന്നേന് ഒരു ഒരാഴ്ച്ച മുന്നേ ഞങ്ങള് തിരിച്ചെത്തിയത്
അഹാ
ഞങ്ങള അങ്ങനെ ഇടുക്കി ആഹ് ഇടുക്കീലങ്ങനെ മൊത്തത്തിലൊന്ന് കറങ്ങി മൂന്നാറ് രാമക്കൽമേട് അങ്ങനെ പ്രകൃതി ഭംഗിയെക്കെ ആ സ്യദിച്ച് ങ്ങനെ അടിച്ചു പൊളിച്ചു
നിങ്ങള് വെക്കേഷനായിട്ട് ടൂറൊന്നും പോയില്ലേ ഇവട്ത്തെ കാലാവസ്ഥ ഇപ്പ മഴയാണ്
ഏ ഞങ്ങളി ഇപ്രാവശ്യം പോയില്ല
വ്വ് ഉം
ക്ക് വയ്യാരുന്നു അതൊണ്ട് ഞങ്ങളെങ്ങും പോയില്ല
ആണോ ആ ഇപ്പ എങ്ങനെണ്ട്
ആഹ് ആ പിച്ചിരികുറവുണ്ട് ആശുപത്രിയിലൊക്കെ യിരുന്നു പ്പം അന്ന് വീട്ടി വന്നിട്ട് പ്പോ ഒരു രണ്ട്മൂന്ന് ദിവസം
ആഹ് കുട്ടിയെ സ്കൂളിലൊക്കെ ചേർത്തോ
ആ സ്കൂളിലൊക്കെ ചേർത്തു പാസായിപ്പോന്നുണ്ട്
ആണോ ഉം
ആണേ
ആണേ ആ ഇപ്പത്തെ കാലാവസ്ഥേ ആഹ് ഇപ്പത്തെ കാലാവസ്ഥയല്ലേ ഏ ഓരോ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ണ്ടാവും നമ്മള് നല്ലവണ്ണം ശ്രദ്ധിക്കണം കുട്ടികളെ
ആഹ് അതേപോലെ തന്നെ നല്ലപോലെ വെള്ളമൊക്കെ കുടിക്കണം അസുഖങ്ങളൊക്കെ വരും
ആ നല്ലോണ്ണം വെള്ളാക്കെ കുടിക്കണം പ്പം കണ്ടില്ലേ പകർച്ച പനികളൊക്കെയാണ് കൂടുതലും
ആഹ് അതെ അതെ
ആ ഹ് നമ്മളി ഇനി എത്ര നോക്കിയാലു പറയാൻ പറ്റ പറ്റത്തില്ല
ആഹ് അതെ
കാലാവസ്ഥ അവിടെ ഇപ്പ തണുപ്പല്ലേ
ആഹ് ഇപ്പ തണുപ്പ
ആണേ പിന്നെ ല്ലാ ഇപ്പ നിങ്ങൾക്ക് കൃഷിയൊക്കെ ണ്ടോ
ആഹ് ഞങ്ങക്ക് കൃഷിയൊക്കെ ണ്ട് ഏലം ണ്ട് കുരുമുളക് ണ്ട്
ആഹ് ഏലം കുരുമുളൊക്കെ ണ്ട് ല്ലേ
ആഹ് എല്ലാ വകയും ഉണ്ട്
ആണേ ഇങ്ങക്ക് എങ്ങനെ അവിടെ വെള്ളത്തിന് എങ്ങനെയാ
ആഹ് ഞങ്ങള് കുഴൽ കിണറുണ്ട് ഞങ്ങൾക്ക്
ആഹ് കുഴൽ കിണറാ
ആ വെള്ളം ഉണ്ട് അങ്ങനെ
ആഹ് ഇഷ്ടം പോലെ വള്ളം ഉണ്ടോ
ആഹ് നർച്ചും വെള്ളവാ
ആണോ ഉം ആഹ ഇനി ഞാൻ വരുമ്പോ ഒരു ദിവസം ഞങ്ങള് ഏഹ് അങ്ങോട്ട് ഇറങ്ങാൻ നോക്കാം എനിക്കിച്ചിരി ഏ ല ക്കായും കുരുമുളകും ഒക്കെ എടുത്ത് വെക്കണേ
ആഹ് അതൊക്കെ തരാം
ഉ ഇപ്പൊ നമ്മടെ ഇഞ്ചി കൃഷിയൊന്നും ഇല്ലന്ന് തോന്നുന്നല്ലേ
ഇഞ്ചിയൊക്കെ അത്യാവശ്യം ഒരു വീടിന് ആവശ്യം ഉള്ളതൊക്കെ എല്ലാവരെയും വീട്ടുവള പ്പിൽ കാണും
ആഹ ആഹ
ഉ ആഹ അങ്ങനെയാ നിങ്ങ അറിയില്ല
ആഹ പിന്നെ വേറെന്തൊ
നിങ്ങൾക്ക്കൃ
ആഹ് ഞങ്ങക്കി പ്പ അത്യാവശ്യം അല്ലറ ചില്ലറ ചെറിയ കൃഷികളും കാര്യങ്ങള് ആഹ് ഞങ്ങക്ക് അത്യാവശ്യല്ല റ ചില്ലറ നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷിയും കാര്യങ്ങളും ഒക്കെഉണ്ട്
ആഹ
ഉ അല്ലാതെ പുറമേ കൊടുക്കാനും മാത്ര ള്ള കൃഷികളൊന്നുമില്ല
ഇങ്ങ ക്കെ
ആ നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷികളൊ
ആഹ ആ അത്യാവശ്യം വീട്ടിലേക്കുള്ളത് ഉ
വീ ട്ടിലേക്ക് ആവശ്യള്ള അതായത് അടുക്കളത്തോട്ടം എന്നൊക്കെ പറയാം
ആഹ അതാ വശ്യമാണ്
ആഹ അത ആവശ്യനമ്മുക്കെ എല്ലാം ഇങ്ങനെ ഈ വെ ഷംഅടി ച്ച മേടിച്ചത് തിന്നാതെ
ശരിയ
ആഹ അത്യാവശ്യത്തിനുള്ളതൊക്കെ ഒ ണ്ട്
ഉം ഇപ്പ എങ്ങനെഉ ണ്ട് കാലാവസ്ഥയൊക്കെ
കാലാവസ്ഥ നല്ല കാലാവസ്ഥയാ നമുക്ക് അനുയോജ്യമായ കാലാവസ്ഥയ ഇ പ്പം മഴക്ക് മഴെ ഒ ണ്ട് വെയിലിന് വെയിലും തെളിയുന്നുണ്ട് കൊ ഴപ്പഇ ല്ല പിന്നീ രോഗങ്ങളെ കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കുട്ടികൾക്കെ
ആഹ അതിപ്പോ മഴക്കാലല്ലേ ഇനിപ്പം ഓടി നടന്ന്ഓടി നടന്ന് രോഗങ്ങള് പിടിക്കും കേക്കുന്നില്ല